കേൾക്ക്ണ്ടോ കേൾക്കണില്ലേ ആഹ് എന്തേ പണിയൊക്കെ കഴിഞ്ഞോ
പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കാനുണ്ട്
ആഹ് നേരത്തെ കയ്യോ
ആഹ് ബാങ്ക് കൊടക്കുമ്പഴേക്കെ
ആഹ്
മഴേ
എന്തെന്ന് ഉം ആഹ് മഴ ഇപ്പോ കൊറച്ച്
ഉം ആഹ് ആഹ് അവിടെണ്ട്
എപ്പോ ഏഹ് ഭക്ഷണം ഉണ്ടാക്കിട്ടുണ്ട സ്കൂളൊന്നും ഇ
ആഹ് ഫുഡൊക്കെ റെഡി ആഹ് ആഹ് ഫുഡൊക്കെ റെഡി ആയി അതെഹ ഹ
മോളെ ഒറക്കാനാകുമ്പോഴേക്ക് കൊറെക്കെ കഴിക്കും അങ്ങനെ
കേക്ക്നില്ല
അങ്ങനെ ഒരു കൊറവുണ്ട് സൗണ്ടിന്
മഴേ പെഴു
ആഹ് റേഞ്ച് ആഹ് റേഞ്ച് പ്രശ്ന തോന്ന്ന്ണ്ട്
ഇന്ന്ട്ട് ഇവിടടെക്കെ ടീച്ചർ മാര്
ആഹ് യാത്രാ കൊറെേ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇങ്ങള് പോയിട്ടില്ലേ യാത്ര പോവാറില്ലോ ഇഷ്ട്ടാനല്ലേ നിങ്ങക്ക് ഇഷ്ടല്ലേ പോണത് ഹസ്ബ ഹസ്ബൻ്റുകൂടെ പോവാറുണ്ടോ
ഇണ്ട് ഞങ്ങള എടുത്തൊക്കെഏഹ് ചെയ്യാറുണ്ട് ഞങ്ങൾ പർഞ്ഞിട്ട് അങ്ങനീം പോവാറ്ണ്ട് അല്ലങ്കി പിന്നെ നമുക്ക് ഒയ്വ്ള്ള സമയങ്ങളിലൊക്കെ ഞങ്ങള് ഏഹ് ഒരുമിച്ച് പോവാറുണ്ട് പി നമുക്ക് നമ്മളെപ്പോള്ള പെണ്ങ്ങക്ക് നല്ല ഒരു യാത്രാന്ന് പർഞ്ഞാ ഭയങ്കര ത്ള്ള കാര്യാണ്.
ആഹ് അതല്ല ഇട്രെസ്റ്റ്
ആണിയൊക്കെ ഇങ്ങനെ എട്ത്ത് എട്ക്ക്ന്നെടീല് നമ്മളൊന്ന് പൊർ പോർത്ത് പോകാ ന്നർഞ്ഞാല് നമക്ക് ഭയങ്കര സന്തോഷള്ള കാര്യാണ്.
അതെ ഹ്
മ് അതിന് ദൂരം വൈക്കന്നെ ആവണന്നൊന്നൂല്ല. നമുക്കൊന്ന് പോയ വെർതേ ഒന്ന്‌ പൊർത്തെർങ്യാ മതി അതെന്നെ നമു
മനസ്സൊന്ന് ക്ലിയറാവും. അതെ മനസ്സ് ക്ലിയറാവാം ഉഷാറാണ്.
അതേ പോലെ എന്തെങ്കിലൊക്കെ നമ്മക്ക് ബുദ്ധിമുട്ടൊക്കായ്റ്റ് മനസ്സിന് എന്തെങ്കിലൊക്കെ സങ്കടൊക്കായ്റ്റ് ഇരിക്കാണെങ്കില് വെർതെന്ന് പൊർത്തെർങ്ങി നമ്മള് ആ സങ്കടം മറക്കും പിന്നെ നമ്മള് പോയ അവടെള്ള കാഴ്ചകള് അങ്ങനെള്ള അതൊക്കെ അതിലാവും നമ്മളെ ശ്രദ്ധ
അതെ ഫോട്ടോ ട്ക്കല് അതാണല്ലോ വലി ഫോട്ടോസ് നടത്തുമ്പോ നമ്മക്കതൊരു സന്തോഷാണല്ലോ
പ്പ തല്ലേ പോകുന്ന തന്നെ നമ്മള് ഇൻസ്റ്റഗ്രാം പോലള്ളതില് സ്റ്റോറ്യോക്കെ ഇടാൻ വേണ്ടിട്ട് ആഹ് അത് ഇട്ക്കാം വേണ്ടീട്ടാണ് പോകുന്ന തന്നെ ആദ്യം പോകുമ്പോ തന്നെ നമ്മള് മ മനസ്സിലതാകും അത് എട്ക്കണം അത് എഴുതണം
അത് ട്ക്കാം അതെ അത മ്മക്ക് ഞ മനസ്സിനൊര് സന്തോഷം നൽകണ കാര്യാണല്ലോ
ആഹ് അതെ
ഇപ്പത്തെ കാലത്ത് അതാണല്ലോ
മഴ തപ്പോ ഈ സമയത്തൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ബുദ്ധിമുട്ടാ റിസോർട്ട് പോവാ മ്മക്ക് റിസോർട്ടില് പോവാ റിസോർട്ടില് പോയിര്ക്ക
ആഹ് അതെ അങ്ങൻ ത്തൊക്കായ രസാണ്. അവടെ നമ്മള് റൂമൊക്കെ എട്ത്ത് ട്ട് അങ്ങനെ പോയിരിക്കാണെങ്കില് പക്ഷെ നമ്മൾ സ്ഥലം കാണാന്ച്ച്ട്ട് അങ്ങനെ പോവാണെങ്കില് അപ്പ നമ്മക്ക് ഒന്നും കാണാൻ പറ്റില്ല്യാ അപ്പ നമ്മക്കത് സങ്കടെയ്ക്കാരം ഇപ്പ നല്ല മഞ്ഞക്കായിരിക്കും അപ്പ നമ്മള് വിചാരിച്ച സ്ഥലങ്ങള് കാണാനും പറ്റില്ല അപ്പ നമ്മള് പോയ
മഴ് മയത്ത് ടൂറ് എന്ന് പറ യാത്ര
അതെ എവിടേങ്കിലൊക്കെ റൂമൊക്കെ ട്ത്ത്ട്ട് ഒറ്റക്കൊക്കെ ഇങ്ങനെ ന്ക്കാണെങ്കി അതൊര് രസാണ്. മയെക്കെ കണ്ട്
അതെ ഉം ഉം ഉം
അതേപോലെ അല്ല മൂന്നാറ് ആ ഭാഗത്തൊക്കെ എട്ക്കണം അപ്പൊ നല്ല തേയില തോട്ട
പച്ചപ്പിലി രിന്ന്
നല്ല കാറ്റും തണുപ്പൊക്കൈറ്റ് ആഹ് നാട്ടിതന്നെ ണ്
ഉം അതെ ഉം
പിന്നെ യമ്മള് യാത്ര പോകുമ്പോ ആഹ് ണ്ട് ഞങ്ങള് ഇപ്പ അട്ത്ത് പോയിര്ന്നു.
അതെ
വയനാട് പോയിര്ന്നത് എനിക്ക വടെ കുട്ബക്കാരൊക്കെ ണ്ട് അപ്പ ഞങ്ങളങ്ങനെ അവടെ ന്തെങ്കിലൊക്കെ പരിപാടിണ്ടാവുമ്പോ അങ്ങനെ പോയിട്ട് അവിട്ന്ന് എറങ്ങുന്ന വൈക്കൊക്കെ കറങ്ങീട്ടൊക്കെ അങ്ങനെ വരും
അതെ നിലമ്പൂര് എന്നൊക്കെ പറഞ്ഞാ ഞമ്മൾ പയേ ഓർമ്മകളാണല്ലേ യാത്ര പോണ കണ കാണ്ണ അവിടെക്കെ ആഹ് തേക്കിന്റെ ഓരോ ഒന്ന് ഇണ്ടാക്കി വെച്ചിട്ട തൊക്കെ കാണുമ്പം പയ ഓർമ്മകള് നമുക്ക് ഓർമ്മവരും
ആഹ് നമ്മളെന്നെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെക്കെ ഇണ്ടാക്കാൻ പറ്റു
പറ്റുവ അതെ അതെ അന്നത്തെ ആൾക്കാരോരൊ കൊത്തി വെച്ച പണികളും ഓരോന്നിണ്ടാക്കി അത് കാണുമ്പ ഞമ്മ ക്ക് വളരെ സന്തോഷോം കാണുമ്പ നല്ല സമാധാനൊം സന്തോഷൊക്കെ വരുവല്ലോ ഇതൊക്കെ എങ്ങനെ ഇണ്ടാക്കിയിതെന്ന് ഇപ്പൊമ്മള് ചിന്തിക്കാടെ നിന്നാണ്ട്
ആഹ്അതെ അങ്ങനെ ഇള്ള നല്ലസ്ഥലങ്ങള് നൊ പോയി നോക്കുന്നത് നല്ലതാല്ലേ നമ്ക്ക്
അതെ നമ്മളെ കുട്ടികൾക്കൊക്കെ കാണിക്കു കാണിച്ച് കൊടുക്കണമ്മള് ഓലെ പഠിത്തത്തിനു കൂടി വാതകാണല്ലോ അങ്ങ്നത്തെ സ്ഥലങ്ങളൊക്കെ
ആഹ് അതെ അതേപോലെ നമ്മക്കന്നെ അവർക്ക് പഠഞ് പറഞ്ഞൊടുക്കുമ്പൊ അമുക്കു അറിയാ പ നമുക്ക് ചിലപ്പൊ ഇതൊന്നും അറിയിണ്ടാവില്ല അപ്പൊ അവർക്ക് പറഞ്ഞുടുക്കമ്പ ഇതൊക്കെനമുക്കു അങ്ങനെയൊക്കെ ഇണ്ടല്ലെ ഇതിന്റെ ചെൽപ്പൊ എന്തെിലും ചെറിയ സാധനം അപ്പൊ ചെല്പ്പൊ അതിന്റെ പിന്നിലെ ചരിത്രൊക്കെ ആണെങ്കില് വല്യ വല്യ ചരിത്രാവും
ചരിത്രിണ്ടാവും
നമുക്ക് ചെലപ്പോ കാണുമ്പോ നമുക്കോന്നും ആഹ് ഇതാ പ്പോന്നുള്ള ച അതുങ്ങിന്റെ ചരിത്രം നോക്കുമ്പത് വലിയ നല്ല എന്തെങ്കിലൊക്കെ ആവും
അതെ ഉം
പിന്നെ വേറെ എവ്ടെക്കെക്കെ പോയിട്ടിണ്ട്
വേറെ ഞമ്മളെ മിനൂട്ടി അറിയി ല്ലെ ഞ്ഞൂട്ടി പോയിറ്റിണ്ട് ഊട്ടി പോയിറ്റിണ്ട് മൂന്നാറ് പോയിറ്റ്ണ്ട് അ എങ്ങനെ
ആഹ് പോവാറുണ്ടല്ലേ
ആഹ് പോവാറ്ണ്ട്
ഉം
ഊട്ടി മിനിയൂട്ടീന്റെ താഴെ എന്റെ ഉമ്മാന്റെ വീടാണ്
ആഹ്
അരിമ്പ്ര അവിടെ ഉപ്പാപ്പ ഉമ്മാമ്മക്കെ ഇണ്ടവിടെ അവിടെ പോമ്പം പോകാറുണ്ട് അങ്ങട്ടോ
ഉം നല്ല തണുപ്പുള്ള സ്ഥലല്ലേ മി മിനി ഊട്ടിന്ന് പറയുനന്നെ ചെറിയൊരു ഊട്ടിന്നുള്ളത് പറയുന്നത് ബെളിൽക്ക് ചൂടാണെങ്കിലു അവിടെ ചെറിയ തണുപ്പുണ്ടാവൂലേ
ആഹ് അതെ അയിനാണല്ലൊ അങ്ങട്ട് പോണത് ആ കൈമ്ലാക്സ് കിട്ടാന്
ആഹ് അതെ
പക്ഷെ അങ്ങട്ട് പോവുന്ന റോഡ് ഭയങ്കര മോശാണല്ലേ ഇപ്പൊ ന നന്നാക്കീക്കണോ ഇപ്പഴു
ആഹ് അവിട അവടെ കോറിന്റെ ഏരിയൊക്കെ അങ്ങൻതന്നേണ്
ആഹ് അങ്ങനെ അവിടെ ആഭാഗ അങ്ങനെ ഇണ്ടായതോണ്ടാ തോന്ന്ന്ന് ചെൽപ്പൊ ആ ഒരു ബുദ്ധിമു ണ്ടാണ് അങ്ങട് പോവാനന്നെ ഇഷ്ടില്ലാത്തത് അവിടെ എത്തിക്കഴിഞ്ഞ കൊയ്പ്പില്ല ക്ഷെ ആ ഒരു വൈ അതിലൂടെ പോണ്ടേന്നുള്ളെ ഒരീതില്
അതെ
അവര് പറയും ആ റൂട്ടിലൂടെ പോവാനേ വയ്യ വേറെട് കെങ്കിലൊക്കെ പോവാ
ആഹ് ഹേ ഫുഡൊക്കെ എന്താ യാത്ര പോമ്പൊ ഫുഡൊക്കെ ഞമ്മക്ക് അടിപൊളിയല്ലേക്ക അതൊക്കെ ക്കെ ഞമ്മളൊക്കൊരു പോകുമ്പം
ഉം അത് എന്താലേ നമ്മള് ദൂരത്തൊക്കെ പോകുമ്പോളേ നമ്മൾ ഇവിടെ ഇണ്ടാക്കുന്ന ഭക്ഷണംന്ന ആാവൂല അവിടെ അവിടെ വേറെക്ക ആകും അപ്പൊ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇ ഓല വസ്ത്രം കെ ഇട്ടുന്നത് അതൊക്കെ ഏ പലെ രീതിയിലകും ആ നമ്മള ഇവിടെ ഇടുന്ന പോലെ ഊട്ടിയിലൊക്കെ അവര് അതിന്റെ മേല കൊട്ടോക്കെ ഇട്ട് തണുപ്പിനൊക്കെ അല്ലെ സ്കൂളിലെ യൂണിഫോം ആണെങ്കിൽ വരെ അതിനനുസരിച്ചുള്ള ഇതിലായും അവരുണ്ടാക്കിട്ടുണ്ടവാുക അപ്പൊ അതൊക്കെ നമുക്ക് കാണാം നമുക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റ
ഉം പൂളിലൊക്കെ പോയി ചാടിയിട്ടുണ്ടോ പൂളിലൊക്കെ യാത്ര പോ
റില്ല ഞങ്ങൾ പോകുമ്പോ നമ്മള് ട്യൂബൊക്കെ ട്ടാ പോവാ
അതെ ആക്കല്ല രസല്ല അല്ല ആഹ്
നമ്മള് ഒറ്റക്ക് പോകുമ്പോ അത് രസമല്ലേ കാരണം ഒരുപാട് നമ്മള എല്ലാരും കുടുംബക്കാരെല്ലാരും കൂടി വേണം
ഉം ഫ്രണ്ട്സുകള് വേണം വെള്ളത്തിലൊക്കെ ചാടുമ്പോ നമ്മുക്ക്
കുറേ ആൾക്കാര് വേണല്ലോ
ഉം ഉം ഉം
റ്റേക്ക് പോവാണങ്ക അതേമാതിരി എവിടെെങ്കിലൊക്കെ റൂം എടുക്കുക അവിടെ നിക്ക അതൊക്കെന്നെ രസ് ഉം
ആഹ് അതെ
നിങ്ങള അവിടെ ഉണ്ട് കോലൊക്കെ ഉണ്ടോ
എങ്ങനെ തൊടോ
ജ ആഹ്
ആ ഇണ്ടെ
ആഹ്
ഞങ്ങിവിടെ പോയന്റെക്കരയാണ് അരക്കോട് പോയല്ലേ അതെ ഉം ആഹ് അര ഏരിയാണ്
സ്ഥലങ്ങളല്ലെ കാണാനൊക്കെ
അതെയണ്ട് പോവണം അങ്ങനെ നമ്മള് വീട്ടില് ഇരുന്നാ കാണൂല യാത്ര പോവണം മ്മ് ഹ
നമുക്ക് നമ്മള അടുത്തുള്ള സ്ഥലം നമ്മുക്ക് കണ്ണ് പിടിക്കൂല നമുക്ക് ദൂരമുള്ള സ്ഥലം ആായിരിക്കും നമുക്ക് പറ്റ് ഹ
അതെ നമക്ക് വിട്ട് പോവണം എന്നില്ല ചിന്തായിരിക്കും ഉം
ആഹ് നമുക്ക് കുറച്ച് ദൂരത്തക്കൊക്കെ പോയി കുറച്ച് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വന്നാലും രണ്ടു ദിസം കഴിഞ് വന്നാലും വേ
അതെ അതെല്ലേ നമ്മക്ക് രസം
വെക്കിനൊക്കെ രണ്ടിസ അടുക്കള പൂട്ടിട്ടോ
ആഹ്
ാറോ എനിക്കൊക്കെ അങ്ങന അങ്ങനെങ്കിലൊക്കെ രണ്ടുസം ഒന്ന്
ഫ്രണ്ട് സൊളെ കൂടെക്കെ പോയിട്ടുണ്ടോ
ആ ഉണ്ട് ഞങ്ങളിങ്ങനെ സ്ൂളൊക്കെ പൂട്ടുമ്പോ ഞങ്ങളാണ് ആദ്യം തീരുമാനിക്കു
ആഹ്
നമുക്ക് അങ്ങനെയല്ലേ കണുള്ളൂ കാരണം ആ എല്ലാരും കെട്ടിച്ചോട്ട നിന്ന് ഇ വരുന്നത് അങ്ങനെയൊക്കെ ആവും
ആഹ് ആഹ് എന്താ കോട്ടക്കുന്നൊക്കെ അവിടെ എടുത്തല്ലേ
ആഹ് കൊട്ടക്കുന്ന ആ കുഞ്ഞാമാന്റെ വീട്ണ്ട് അവിടെ പുറത്ത് അപ്പ അവിടെ പോകുമ്പോവിടെൊക്കെ പോവുംവി എടക്കടക്ക് പോകുന്ന സ്ഥലമാണ്ൊക്കെ ചെറിയ സ്ഥലല്ലേ നമുക്ക് ഇപ്പൊ പോയി വരാന്ന് പറഞ്ഞാല് ഇങ്ങനെ പോവാലോ അതിനകത്ത്
അതെ ഉം അതെ ആഹ്‌ ആഹ്‌ അവിടയൊക്കെ നമ്മുക്ക് അങ്ങനെ ഇരുന്ന് ആസ്വദിക്കല്ലോ
എക്ക് അങ്ങടെൊക്കെ അധികം പോവാനുണ്ട് കാരണം വൈകുന്നേരംഓക്കെ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ങ്ങനെയാണ്ട് പോകും
അതെ ആഹ് കോട്ടക്കുന്നിലൊക്കെ അങ്ങനെ കാ കുറ്റം കൊണ്ട ഇരുന്ന് നല്ല രസത്തിൽ ഇരിക്കാംമക്കെ അവിടെങ്ങനെ
മയാകുമ്പോ കേറി ഇന്ന് കേണ്ട സ്ഥലല്ലേ
ആഹ് ആ സ്റ്റെപ്പ് ഇറങ്ങി കയറാനന്നെ ഒഴിവുണ്ടാവുള്ളു
ആഹ്‌ ആഹ്‌ അതെ അതങ്ങണ്ട് എത്തണെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ വേണം
ആഹ്‌ അതന്നെ
പക്ഷെ രസാണ് നമ്മള് എല്ലാരുകൂടി ഇങ്ങനെ പോയിരുന്ന് അവിടെ കൊറെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാവുല്ലോ അവർ കഴിച്ചന്
അതെ
പിന്നെ വേറെന്താന്നാല്എന്നാ ഞാൻ വിളിക്കണ്ടിട്ടോ
ആഹ്‌ ആഹ്‌ ഓക്കെ
ഞൻ വെക്കട്ടെ
അതെ അതെ